ക്ക്ണില്ലേ?
ആഹ് ഓക്കെയാണ്.
ഉം ഉം
ആഹ് അപ്പൊ നോമ്പൊക്കെ വന്നാലേ അങ്ങനെ ഒര അവസ്ഥയാണ്ല്ലേ വൈകുന്നേരെണീ ക്കാൻ വയ്യാത്തൊര്
ഭയങ്കര അവസ്ഥേണ് പറഞ്ഞാ നോമ്പ് പറിമ്പം തന്നെ നമക്ക് പേടിയാവും
ഈ വർഷം മുതലാണോ അതോ മുമ്പൊ
അല്ലേ മുമ്പേണ്ട് മുമ്പേണ്ട് കൊറേ ആയിട്ട് ഇതെന്നെയാണ് അസുഖം
ഓഹ് ഡോക്ടെ കാണിച്ചോ
അത് രക്ത കൊറവൊക്കെ കാരണാണ്ന്നാണെ പിന്നെ അതിനുള്ള ഇതുല്ല ആഹ് പക്ഷെ പിന്നെ നമ്മക്ക് നമക്ക് നോമ്പർന്നാടെന്നെ ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ കണ്ടമാനം ഇങ്ങനെ വാരി അങ്ങനെ കഴിക്കാനൊന്നും പറ്റ്ണില്ല ഇഞ്പ്പം പെൽച്ചക്ക് നീച്ചാലും ഫുഡൊന്നും കഴി
പ്രത്യേകി പ്പ അങ്ങനെയാണ്
ആഹ്
നോമ്പായി കഴിഞ്ഞാല് അതെ നോമ്പ് തുറന്ന് കഴിഞ്ഞാൽ അതേപോലെ അത്തായത്തിനൊന്നും ഒന്നും കഴി ക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് എല്ലാര്ക്കും
അല്ലാര്ക്കും അത് തന്നെയാണെ ഇൻക്ക് നോമ്പ് നോൽ ക്കാൻ കഴിയും പച്ച വെള്ളം കുടിച്ചാ മതി പെൽച്ചക്ക് പക്ഷേ ഇൻക് ഫു ചോറൊക്കെ കഴിച്ചാല് രാവിലെ എണീറ്റാ ഛർദ്ദിക്കാൻ വെര അങ്ങൻത്തൊക്കെ ഒരു കേടാണേ
ആഹ് അതെനിക്കുണ്ടാവും അപ്പൊ ഞാന് നോമ്പായി കഴിഞ്ഞാല് ആഹ് ഒരു മാസം എന്താക്കൂല ചോറ് കഴിക്കൂല ചായ കുടിക്കൂല എണ്ണക്കടികള് കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ടാണ്ട് ഒഴിവാക്കും
ഏഹ് അപ്പൊ കൊഴപ്പൊന്നുല്ല
അപ്പൊ വല്യ ഉപ്പെല്ല
ആഹ് അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാ ഇപ്പൊ രണ്ടീസ സം മുഹർ മുഹറം ഒമ്പതും പത്തും നോമ്പുണ്ടായിനി അതും അങ്ങനെ
അതെ ആണോ ക്ഷേ ഇൻക്ക് ആ ആഹ് ഒരു അങ്ങനെയുള്ള പ്രശ്നേ ഉള്ളൂട്ടോ എങ്ങനെയാണ് ക്ഷേ അത്താഴത്തിനൊക്കെ ചോറുന്ന അല്ലെങ്കിലേ അയിന്റടേല് പിന്നെ നമ്മളെ നോമ്പൊക്കെ തൊറന്ന് ചായൊക്കെ കുടിച്ച് കഴിഞ്ഞാല് പിന്നെ നോ ഏ ചോറൊക്കെ കഴിച്ചു തന്നെ അല്ലെങ്കിൽ എന്താണ് അത്താഴത്തിന് ണീറ്റിട്ട് കഴിക്കുന്ന സമയം നോമ്പ് തൊറക്കുന്ന സമയം ആഹ് വെള്ളൊക്കെണ്ട് കുടി ച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഛർദ്ദിക്കാൻ വരുന്ന ഒരു പോലെ ണ്ടാകും ഛർദ്ദിച്ച് പോവൂല്ല അതന്നീ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഓക്കാനിക്കും
ഉം
അങ്ങനെയാണ് ക്ഷീണം നമുക്ക് ണ്ടാകും അതല്ലാതെ ഇങ്ങനെ തീരെ ണീ ക്കാൻ വയ്യാത്തൊരു പ്രശ്നം കാര്യങ്ങൾ അങ്ങനൊന്നുല്ല്യ
നീക്കാൻ വയ്യാത്ത ക്ഷീണം തന്നെ ആയിക്കാരേ ക്ക് നോമ്പ് മുറിച്ചാലോ മുറിച്ചാലോന്ന് ഇങ്ങനെ തോണും
അതെ അതെ പിന്നെ ഇതൊക്കെ നോറ്റ് വീട്ടും വേണ്-
ട്ട് പക്ഷെ പിന്നെ നോറ്റി വിട്ടാ നമ്മക്ക് വയ്ക്കണ്ടേ അതാണ്
പ്പഴും നമ്മുടെ ആരോഗ്യസ്ഥിതി ഇത് തന്നെയാണല്ലോ
ആഹ് ഇപ്പൊ രണ്ട് ദിസം കഴിഞ്ഞാ ശരിയാകുന്നുണ്ടങ്കിൽ പിന്നെ കുഴപ്പമില്ല നമ്മക്ക് പിന്നെ അങ്ങെ ചെയ്യാം ഇത് സ്ഥിരായിട്ട് ത്ത് ഇതന്നെയാണ്
ആഹ് ഫസ്റ്റ് മുതലേ ഇങ്ങനെ തന്നെ
ആഹ് ഫസ്റ്റ് മുതലേ ഇങ്ങനെ തന്നെ ഇവിടെ വീട്ടിലൊരു എന്റെ ഇത്താത്ത ണ്ടായിരുന്നു ഇത്താത്താക്കും ഇതേ അവസ്ഥായിരുന്നു ട്ടോ ആദ്യം എന്നിട്ട് അവര് എന്ത് ചെയ്തു ച്ച് ഇങ്ങനെ ഉസ്താന്റെ അടുത്തൊക്കെ പോയിട്ടിങ്ങനെ പറഞ്ഞിട്ടൊക്കെ മഴ വെള്ള ത്തിലൊക്കെ ഊതിയിട്ട് ഇങ്ങനെ കഴിക്കൊക്കെ ചെയ്തീരുന്നു എന്നിട്ട് അവര്ക്ക് അങ്ങനെ മാറാ ചെയ്തത്
ആം നിങ്ങളങ്ങനെ കാണിച്ചീലപ്പം
ആഹ് ഞങ്ങളും അങ്ങനെ ചെയ്യ്ണ് ണ്ട് പക്ഷെ ഓരെങ്ങനി വെചിട്ട നോമ്പിന് എന്തായാല് വൈകുന്നേരായ ഇങ്ങട്ട് വിഴും ന്നിട്ട് എല്ലാരും കൂടി കയ്യുമ്മേം കാലുമ്മൊക്ക നമ്മള് താങ്ങി പിടിച്ച് അങ്ങനൊക്കെ കൊണ്ടോവക്ക ചെയ്യാ
ആണോ
അയ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവർക്ക്
നന്നാവൂല അങ്ങനെ
ആഹ് ഒരു ഇപ്പത്തന്നെ ഈ കാലിന്റെ അടീന്ന് നമ്മക്ക് ഇങ്ങനെ ഒരു വറച്ചില് പോലങ്ങട്ട് തോന്നും അപ്പ ഞമ്മക്ക് കടക്കണം നമ്മള് കടന്നിട്ടില്ലെങ്കി നമ്മള് വീഴും
വീഴും
ആം
അങ്ങനെ അങ്ങനെയായാ ഭയങ്കര ബുദ്ധിമുട്ട് ലെ അള്ളാ കേട്ടിട്ടന്നെ പേടിയാവാ നമ്മക്ക് ഇങ്ങനെ ആയിട്ടന്നെ ചില സമയം നന്നായിട്ട് പ്രയാസം തോന്നും
ഉം
കാരണം നല്ല വെശ്പ്പിണ്ടാകും പക്ഷെ ഒന്നും കഴിക്കാൻ കഴിയൂല
ആ
അങ്ങനെയൊക്കെ ആവുമ്പോ തന്നെ നമ്മക്ക് എന്തോരം എടങ്ങേറാ അറിയോ അങ്ങനേം കൂടക്കെ ആകുമ്പോ പടച്ചോൻ കാക്ക്
ഉം പക്ഷെ നോമ്പ് വെരാ പറയുമ്പോ സന്തോഷവും സങ്കടവും ഒക്കെ കൂടെ ആണ് എന്താവും
അതെ ശരിയാണ് അവസ് ഇപ്പിങ്ങനാകുമ്പോ എങ്ങനെയാ നോല്ക്കാന്നുള്ള ബേജാറും കാര്യങ്ങളും അതുംണ്ടാകും എന്ന് കര്തീട്ട് ഇപ്പ നോക്കാതിരിക്കാം
നോൽക്കാതിരിക്കാൻ പറ്റീന്ന് വെരില്ലാ
അതെ ഇപ്പൊ ഒന്നോ രണ്ടെണ്ണോ അങ്ങനാണെങ്കിൽ ആ അടുത്ത വർഷം നോം മ്പ് വെര്മ്പെക്ക് ആഹ് മുദു എടുക്കോം വേണം നോറ്റി വീട്ടും വേണം
ഉം
അതെ തെ
അങ്ങനൊക്കൊള്ളൊര് അവസ്ഥയില് ഇങ്ങനെ പോവ്ന്ന്
ആഹ് ഹാ
ഉം
ഇങ്ങനെക്കെ ആവ്മ്പോ വിചാരിക്കൂല്ലോ നോമ്പ് ഒര് മാസം മാത്രാ ആ യ്യന്ന്
ആഹ് ശേരിയാണ് ആ വിചാ
വർഷത്തില് ഒര് മാസം മാ ത്രായതും ഭാഗ്യം അത് അല്ലാതുണ്ടങ്കില്ലോ എൻ്റെ അള്ളോ സുന്നത്തിപ്പയടുക്കണേ നിർ ബന്ധൊന്നുല്ലല്ലോ വേണങ്കി എടുത്താ മതിയല്ലോ ആഹ് അതെ തെ പക്ഷേ എന്നാലും നമ്മള് എട്ക്കാൻ പറ്റുന്നോടത്തോളം നമ്മൾ എട്ത്ത് പോകും അത് വേറെ കാര്യം
പക്ഷേ രാവിലെ ഒന്നും കൊഴപ്പോണ്ടാവില്ല ഉച്ചക്ക് ശേഷം അങ്ങട് തൊടങായി അതും പെ ട്ടന്ന് ഒര് അസുഖം വെരണ പോലങ്ങനെങ്ങട് ആയിട്ട് ഉ ച്ചക്ക് ശേഷം
ആഹ് അതെ അതെ ആഹ് മുപ്പത് ദിവസോം അങ്ങനെയാന്ന് പറയും പോലെ എന്തോരം കഷ്ടവ
പക്ഷേ പിന്നെ നോമ്പൊറാന്നാണ്ടവ അപ്പൊ അയിക്ക്യാറേ അസുഖം കൂടിയേ
യെ അതെ അതെ നോമ്പ് നോമ്പ് തൊറന്ന് കഴിഞ്ഞാ പിന്നെ നമ്മക്ക് ഒന്നും ഇല്ലാതർക്ക് തന്നെ വായ്യാ എന്തേലും വയറ്റിനക ത്ത് ചെന്നാ പിന്നെ ബയങ്കര ക്ഷീണോം പ്രയാസ് ങ്ങളും ആണ് അപ്പ പിന്നെ ഇങ്ങനെ കൂടെ ആക്മ്പോ-
അങ്ങനെ ബയങ്കര ബുദ്ധിമുട്ട്-
അതെ അതെ എന്തായാലും നല്ലാ കഥ.
ഇങ്ങനെ ഞാൻ ആദ്യായിട്ട്- കേൾക്കാട്ടോ എല്ലാർക്കും അതിൻ്റെതായാ പ്രയാസങ്ങള് ഇണ്ടാകും.
ആഹ്, അതെ, അതെ. ശേ ഇങ്ങനെ ഞാൻ ആദ്യായിട്ട് കേൾക്ക്യായാ.
നോമ്പ് ആയാ- നോമ്പായ വീട്ടിന്ന് ഉമാൻ്റെ വിളിയാ, എന്തായി, എന്താ ഇണ്ടാക്കിയേ, എന്താ കട്ടീന്ന് വെച്ച്- ന്തേയ്യി അവര്ക്കൊര് സമാധാനം ഒണ്ടാവില്ലോലോ.
അതെ ഇല്ലാ, ഇല്ലാ.
ഹാസ്ബോൻ്റെ ആണേങ്കി- നോമ്പയാ വിളിക്ക്യാന്നെ ഇല്ല. വിളിക്ക്യാന്നെ ഇല്ലാച്ചാ, എനിക്ക് ഫോൺ വിളിച്ച് സംസാരിക്കാനും കൂടിമ് - കഴിയില്ലാ അങ്ങനെ, നോമ്പായാ വിളിക്കാതിരിക്ക്യാ നല്ലത് അറിയും.
ആഹ് സത്യം ഇങ്ങന അവ്മ്പോ- അവര്ക്കും ടെൻഷനാല്ലേ.
ഫോണും മാണ്ടാ ഒന്നും വേണ്ട- അങ്ങനത്തെ ഇ-
ആഹ് ഒര് ടൈമിലായിരിക്കു അല്ലോ അവരും ഫ്രീ ആവ്ന്നാത്.
അതെ.
ഉം ഉം. എങ്ങെനെ വീടൊക്ക്യേ, എങ്ങനെയാ ഉള്ള് ഏരിയലാ വീട്.
ആഹ് കൊറേക്ക്യയേ, വക്ക്ന്നെയാണ്.
ഉം.
അതെ വണ്ടി കാര്യങ്ങളൊക്ക ഒന്നും പ്രയാസം ഇല്ലാത്ത രീതി-
ആഹ് ആഹ്.
ഉം.
അട്ത്തൊക്ക്യയേ വീട്കള് ഒണ്ടോ?
ഓ ഇഷ്ടം പോലേ.
ഉം അട്ത്ത് വിട്ട്ക്ക് അങ്ങനെ പോവോ വെറുതെ ഇങ്ങനെ, നമ്മള് ഉച്ചക്കിരിക്കുമ്പോ ഫ്രീ- ആയിരിക്ക്മ്പോളൊ ഒക്കെ ഇങ്ങനെ.
ആ എപ്പോഴെങ്കിലും ഒക്കെ.
ആഹ.
ഇപ്പോ നമ്മൾന്നെ നമ്മെ, നമ്മളെ- വീട്ടെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാ പിന്നെ നമ്മെ, വീടിനകത്തായി കൊറെക്ക് മുന്നൊക്കെ നല്ലോമ് പോവായിന്, ഇപ്പ ഇങ്ങനെങ്ങനെയ? എന്താ പറയാ- പുറക്കങ്ങ അവസ്ഥയില ചെല സമയമൊക്കെ-
നമ്മുക്ക്-
നമ്മള് നമ്മ ആഹാ അതെ നമ്മള് നമ്മളുടേതായ ചുറ്റുപാടിൽ- അങ്ങനെ പോയിക്കഴിക്കും.
ഇപ്പോ അധികംന്ന് പറഞ്ഞാല്- പൊറത്തിറങ്ങാത്ത കാരന്ന് വെച്ചാല്- ആഹാ അത് കാരണം തന്നെ-
അതെ, അതെ നമ്മള് നമ്മെ ഫ്രീ- ടൈമില് നമ്മള് വാട്സആപ്പില്- യൂട്യൂബ്, ഫേസ്ബുക്ക്- കാര്യങ്ങളൊക്കെ ആട്ട് അങ്ങനെ- അങ്ങനെ പോകും കുറെേ സമയം.
ഉം.
പിന്നെ സ്കൂളൊക്കെ ഇട്ട് എന്ത- പിന്നെ അതിന്റേതായ ചുറ്റുപാടും കാര്യങ്ങളും ആഹാ,
ഉം.
എപ്പോഴെങ്കലും ഒക്കെ അത്രേള്ളൂ, ഓവറ ആയിട്ടൊന്നുമല്ല.
ഉം. പിന്നെ.
പിന്നെ ചുറക്ക് പോവാറുണ്ടോ?
ഓ പോവും ഇടയ്ക്കൊക്കെ- ഇങ്ങനെ പോകവും. ഹസ്ബൻന്റ് വരുമ്പോഴൊക്കെ- പോകും പിന്നെ അവിടെന്ന് വീട്ടന്ന് അനിയത്തിടെ വീട് കുറച്ചടുത്ത്- ണ് അവര് പോകുമ്പോ അവ-
ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
നിങ്ങളൊക്കെ അങ്ങനെ പോവോ
ആഹ് എടക്ക് എപ്പോഴെങ്കിലൊക്കെ പറഞ്ഞപോലെ തന്നെ എപ്പോഴെങ്കിലും ഒക്കെ പോകം എന്ന അത്രല് ടൂറ് അറിയാൻ അത്രല്ല ഒന്നുംല്ലേനോ
ആഹ് ഞങ്ങള് ലോങ് ഒന്നും പോല്ല എന്നാലും ചെറുതായിട്ടുള്ള ഇടത്തക്കൊക്കെ ഈ കുട്ടിയൊൾക്ക് എൻജോയ് ചെയ്യാണ്ട പറ്റ് മറ്റേ സ്ഥലങ്ങളിലക്കെങ്ങനെ പോകും
മക്കൾക്ക് പാർക്ക് കാര്യങ്ങള അങ്ങനെള്ള സംഭവം ആഹ് അതെ അതെ
പിന്നെറഞ്ഞ ദൂരത്തേക്കൊക്കെ പോകപ്പോ ഭയങ്കര പീടി ഓരോന്നും കേൾക്കുമ്പോൾ എവിടുക്കുമ്പോണ്ട വീട്ടിൽ തന്നെ ഇരിക്ക
പേടിയാല്ലേ അയ്ശരിയാ അപ്പൊ പിന്നെ സാഹചര്യങ്ങളും വളരെ മോശാണ്പ്പോ
ആഹ് ആഹ് ശരിയാണ്
അതെ വെക്കേഷനിലൊക്കെയ ഇപ്പൊ നമുക്ക് പോവാനുള്ള ടൈം കിട്ടുന്നത് അപ്പോഴാണെങ്കിലോ നല്ല ചൂടും കാര്യങ്ങളും
ഓഹ് പുറത്തന്നെ ഇറങ്ങാൻ തോന്നൂല
ആഹ് അതെ വീട്ടന്ന് മുറ്റത്തകേറങ്ങാൻ തോന്നൂല
ഉം ആ ഫാനിന്റെയും ഇന്തിന്റെയും ചോ
ആഹ് അതെ അതെ ആഹ് അപ്പൊ പിന്നെ ഒന്നിനും മൂടിട്ടൂല നമുക്ക്
ഉം
ചൂ കാരണമാകുമ്പോ തീരെ പോവാൻ തോന്നൂല്ലല്ലോ
ചൂടും സഹിക്കാൻ വയ്യ തണുപ്പും സഹിക്കാൻ പയ്യാ മഴ പെയ്യുമ്പോ അതും പേടി ചൂട് കൂടിയ അതും പേടി എല്ലാം പേടി അങ്ങനെരു സിറ്റ എന്തോ ഒരു കാലാവസ്ഥല്ലേ
ആഹ് മഴയാണെങ്കിലോ ഒന്ന് രണ്ട മഴ നന്നായിട്ട് ഒന്നാണ്ട് പെയ്താ വെള്ളപ്പൊക്കായി
വെള്ള പോക്കന്നെ
ആഹ് മുമ്പ് അങ്ങനെയല്ലല്ലോ നമ്മളൊക്കെ നമ്മളൊക്കെ ചെറിയ കാലത്ത് അങ്ങനെയല്ല എത്ര മഴ പെയ്താലും ഇപ്പത്തെ ഒരു സാഹചര്യം പോലെല്ലല്ലോ
അല്ല ഇതിപ്പോ ഒരു മഴ ഫുള്ളായി പെയ്തോ പിറ്റേ ദിവസത്തേക്കളോ വള്ളം കയറി
അതെ അതാണ് പ്രൃഷ്നേ
ഉം
പോഴെടെ ഏരിയ അല്ലെങ്കിൽ പാടം അങ്ങനെയുള്ള ഏരിയകളിലൊക്കെ വെള്ളം കേറിട്ട് അങ്ങനെ കൊറെേ പ്രശ്നങ്ങള് പിന്നെ റെഡ് അലേർട്ട് കാര്യങ്ങള് യെല്ലോ അലേർട്ട് ണ്ട് അതൊരു തലേല് അങ്ങനേ പ്രശ്നങ്ങള്
ശരിയാണ് ഓരോ പ്രശ്ന
മേ അതെ നമുക്ക്ന്താ വെച്ചാല് ഇപ്പത്തെ കാലാവസ്ഥേനെ തന്നെ നമുക്ക് പേടിയാ
പേടിയണ അയ്ശരിയാണ്
അതെ ചൂട് ചൂട് സഹിക്കാൻ വയ്യ വെള്ള മഴയാലും വെള്ളം ഇല്ലാത്ത പ്രശ്നങ്ങൾ
അതും ഉണ്ട് എല്ലാണ്ട്
എന്നാലും ഓവറായിട്ട് മഴ പെയ്യുമ്പോക്കെ ആളുകൾക്ക് പേടിയാണ്
പേടിയാണ് ആഹ്
അതെ
പക്ഷെ ഒരു മഴ പെയ്താൽ മതി എവിടുന്നാന്ന് അറിയില്ല വള്ളം ഒന്നാകെ വന്നു കണ്ടോ
അതെ അതാണ് പറയുന്നത്
എഹ് എവിടെന്നോ വണ്ണം കഴിച്ചു വിട്ട പോലെ അങ്മാരി വെള്ളം മരവല്ലേ വര്ണത്
അതെ അതെ
ഉം
അതാണ് പറയുന്നത് എ ഏത് കാലാവസ്ഥയിലാണെങ്കിലും പേടിയാണിപ്പോ
ആഹ്
അതെ പിന്നെ മക്കളൊക്കെ എവിടെ എന്നിട്ട്
ഇതാ ഒക്കെ കളിക്കാൻ ആഹ് കളിക്കാൻ ഇറങ്ങി വൈകുന്നേരപ്പ ചായുടി കഴിഞ്ഞ് കളിക്കാൻ ഇറങ്ങി രാവിലെ ഒന്നും കളിക്കാൻ അധികം എറങ്ങൂലാ
ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
പിന്നെന്ന് മഴായ കാരണം തീരെ ഇറങ്ങാൻ പറ്റിയില്ല ഒരു
അതെ അതെ ഇന്ന് മഴ ആയതു കൊണ്ട് ഇറങ്ങാൻ പറ്റിയിട്ടില്ല
ഞായറ് ഫ്രീ ഉണ്ടാവും അന്ന് മഴയാണെങ്കിൽ അവർക്ക് ഭയങ്കര ദേഷ്യ
അതെ അവർക്ക് ദേഷ്യാണ് അവർക്ക് മടുപ്പാണ് കാരണം എന്താ വെച്ചാൽ അവർക്ക് കളിക്കാൻ പറ്റുന്നൊരവസ്ഥ പ്പോഴാണല്ലോ പക്ഷെ നമ്മക്ക് അപ്പ സന്തോഷാ
ആഹ് ശരിയാണ്
അതെ
ഉം ഇതിപ്പൊ ന രാവിലെ ആയാ സ്കൂള് അത് ഇത് പറഞ്ഞ് നാളെ മുതല് ഒരാഴ്ചൊക്കെ അങ്ങനെ പോവും
ഒരാഴ്ച്ച അങ്ങനെ പോയി രാവിലെ മദ്രസ മദ്രസ ആട്ടെന്താ സ്കൂള്
പക്ഷെ ഒരാഴ്ച പറഞ്ഞൊക്കെ എത്ര പട്ട
ഓഹ് പറയാണ്ടോ കണ്ണി ചിമ്മിനി നേരം കൊണ്ട് വൺ വീക്കും വൺ മന്തൊക്കെ പോന്നത് അതെ
ഉം
സമയം തീരെ ഇല്ലാത്തൊരവസ്ഥയാ
ആഹ് ആഹ് ശരിയാണ്
അതെ അതെ
എന്നാ ഓക്കേട്ടൊ ഇനി പിന്നെ വിളിക്കാം
ആഹ് ഓക്കെ എന്നാൽ ഓക്കെ ശരി
ശരി